എടാ ഗ്യാസ് തീർന്നു പോ എടാ അവിടെ ഗ്യാസ്ണ്ടോ
അതെയാ നഞമ്മല വീട്ടീയില് ഇന്നലെ ഗ്യാസ് തീർന്നട്ട് ഇന്ന് കൊണ്ടുവന്നു
ഇവിടെ ഉണ്ടായിരുന്നടോ രണ്ട് കു ണ്ടയിരുന്നു രണ്ടോ അയൽവാസിക ഇളത്തേക്ക് പോയി ഞാൻ ആകെ പെട്ടു പോയി കടുക്ക
അതെയാ ഗേസ് തീർന്നാൽ ആകെ പ്രശ്ന
ആഹ ഞാനിപ്പ ആണെങ്കില് കാനോട് പറയാതെയാണ് കൊടുത്തത്ുംക്ക് എന്താ ചെയ്യാം
എന്താ അവരോടൊന്ന് ചോയിിച്ചോക്കെ ഒന്നേ എന്തോ
ഇപ്പ പറയളോ അങ്ങന കിട്ടല അവിടന്ന അവിടെ നന്ന വിളിച്ച
ഇപ്പ എന്താ ചെയ്യാ
ഏ
ഇപ്പൊ എന്താ
എന്താ ചെയ്യാന്ന് ഇപ്പൊ നോക്കിട്ട് കാര്യം ഇല്ല
അടുപ്പത്ത് കത്തിക്കേണ്ടി വരുവ
ഉ മിക്കവാറും അതന്നെ ആവും അ ടുപത് എന്താ ചെയ്യ ഞാ എന്റെ അടുത്ത്ുണ്ടാവും എന്നുള്ളത് അറിയാൻ വേണ്ടീട്ടേ
ഉ എന്റെടുത്ത് ഏർ ഇന്ന് കൊണ്ടുവന്നതേ ഉള്ളു
ഏ അവിടെ ഉള്ളത് തന്നെ ഉള്ളൂ ഉം ചപ്പാത്തിയാക്കോ രാത്രി
ഇത്രയും ഉമ്മക്ക് ചപ്പാത്തി ഉണ്ടാക്കുക ഉമ്മക്ക് ഷുഗർ ആാണ് ഷുഗർ ഉള്ളതോണ്ട് ആ പിന്നെല്ലാരും അപ്പം കഴി ചോള ഉ രാത്രി ചോറ ആരും കഴിക്കല്ല ഇട
നീ കഴിക്കില
ഞാനും കഴിക്കില്ല എനിക്ക് ഇവിടെ വന്നശമാണ് ഇപ്പൊ ചോറ് കഴിക്കാറില്ല എന്റെ വീട്ടിലുണ്ടാവ ചോറ് കഴിക്ക പക്ഷെ ഇവിടെ വന്നേഷം ഞാന് ഉ കല്യാണം കഴിഞ്ഞ ശേഷം ഇവരൊന്നിച്ചിട്ട് അപ്പം കഴിച്ചു പിന്നെ അതേ ശീലായി പിന്നെ അപ്പൻ അല്ല ചപ്പാത്തിയല്ല ദോശയോ പ പത്തിരിയോ നിങ്ങള നാട്ടിൽ പറയുന്ന നേഴ്സ് പത്തിരിന്നല്ലേ
ത്തിരി ആ നിങ്ങളെ നാട്ടിലേക്ക് പത്തിൽ എന്നാ പറയാ
ആഹ പത്തല്ന്ന പറയല് ആ
ഉ
ആഹ പത്തല് ആ അതിു അതാണ് ഉണ്ടാക്ക ല് പിന്നെ ഉമ്മക്ക് മാത്രം ചപ്പാത്തി ഉണ്ടാക്കും ഉ അ
അല്ലാതെ ചോറിന്റെ പരിപാടി ഉച്ചയ്ക്ക് മാത്രമാക്കി വെക്കുകലോ
ആഹ ഉച്ചക്കത്തേക്കെ മാത്രം ആ പിന്നെ കൊറെ പേരുണ്ടല്ലോ
ഉം ദോശ
ഒഴിന് ദോഷ ഉണ്ടാക്കും പിന്നെ സാധാരണ ദോഷം ഉണ്ടാക്കും ആഹ ഉ ഉം ഉഴുന്ന ദോശയും ച ചട്നിയും നമ്മള നമ്മുടെ വീട്ടിലുണ്ടാക്കുന്നത് നിങ്ങളവിടെയോ
ഇവിടെ ദോശം ഉണ്ടാക്കുമ്പോ ഉഴ്ന് ദോശ സാധാരണ ദോശം ഒന്നും വലിയ ഇഷ്ടല്ല മക്കൾക്കൊന്നും ആ ഒരു ദിവസക്കെ ഒരു ദിവസം ടെ അയ്ച്ചാല ഒരു പ്രാവശ്യമക്കെ കഴിക്കു അടുപ്പിച്ച കഴിക്കുമ്പോ പിന്നെ എല ഇഷ്ടല്ല
കറല്ല
ഇഡലി ഉണ്ടാക്കാൽ വല്ിയ ഞാൻേങ്ങ ഒഴുന്നത് ദോശയാക്കാം ഇഡലി ആക്കൂല സാധാ വശ ഇന്ന് വോഷം പിന്നിയും കുഴപ്പമില്ലരുന്നു നെയഈറോസ്റ്റല്ലേ നെയ്യൊക്കെട്ടങ്ങ ആ് ആ
അങ്ങനെയ ആ അതെല്ലാർക്കും ഇഷ്ടപ്പെടും കുട്ടികൾക്കൊക്കെ ആഹ ഉ ആ നല്ല രസമുണ്ട്
ഉ നല്ല മുരിഞ്ഞഞ് കിട്ടിയാല ഇപ്പൊ ഒന്ന് കിട്ടിയു വേണ്ടല്ലായിരുന്നു ത ഞ ഏതാനാലും വൈകുന്നേരം സമിയായി അന്റെ അടുത്ത് ഗ്യാ ഉണ്ടോന്ന് ചോദാൻ വേണ്ടി വിളിച്ചപ്പ നീറോസിന
ഹഹഹഹ ഉ ഇപ്പ ആഹ ഗ്യസ് കിട്ടാറില്ലല്ലേ
േ ഗ്യാസ് ഉെില ഒന്ന് നീ അന്വേഷിച്ച നോക്കണ്ടിട്ടോ
ആഹ് ഓക്കെ ആഹ്ന്േഷിക്ക
ഉം ഉം ഉം അങ്ങനെയക്കെ ആയി ഞാൻ വേറെ എവിടെയെങ്കിലുംൊക്കെ ഒ വി നോക്കണം എനിക്ക് എന്തെങ്കിലും ചോദിക്കാം അത്യാവശ്യ ആായിരുന്നു കാരണം രാത്രി ഇങ്ങനൊലത്ത് ഉപ്പാത്തി ഉണ്ടാക്കുന്നണ്ട് ഉ ഭയങ്കര ബുദ്ധിമുട്ടാ ഗ്യാസ് തന്നെ വേണല്ലോ
ഇന്നലെ ഇവിടെ ഗേസ് തീർന്ന് ഗേസ് കിട്ടാനില്ലാലോ അങ്ങനെ അങ്ങനെ അടുപ്പത്ത് കത്തിച്ച്േ പിന്നെ എന്താ ചെയ്യാ ഞങ്ങെ രണ്ടു പേര് മൂത്തച്ച്ചും ഞാന് മൂത്തച് ഞാനും കൂടിട്ട് അടു കത്തിച് പിന്നെ എന്താ ചെയ്യല്
മൂത്തച്ചിന്ന് ഡിഫറൻറ് ഉണ്ട് വയസിന്
ആ ഡിഫറൻസ് ഉണ്ട് രണ്ട മൂന്ന് വയസ്സിന് വിട്ടി ഡിഫറൻസ് ഉണ്ട്
ആത്ര ഇള്ളൂതേ
ആ അത്രേള്ള ആ ഉം അങ്ങനെ രണ്ടു പേരും കുടി പിന്നെ അപ്പങ്ങൾ ഇണ്ടാക്കി പിന്നെ കറികൾ ഇണ്ടാക്കി പിന്നെ ഉമ്മ ആ ഉമ്മ സഹായത്തിന് വരും ഉമ്മങ്ങ ഉണ്ടാവും ഉം പിന്നെ അടു ഒരു അമ്പത്തെട്ട് വയസ്സ് അങ്ങനെയുള്ള ഒരു പ്രായം ആ അത്രേ ആ വല്യ പ്രായമല്ല
ആ വല്യ കൊഴപ്പല്ല ഉ
അതുകൊണ്ട് പ്രശ്ന ഇല്ല ഉം പിന്നെ എന്താ
പിന്നെ എന്തെങ്ങനെ പോന്നു മക്കളക്കെ കിടന്നാ
മക്കള് രണ്ടു പേര് കളിക്കാൻ പോയി ഒരാള് ചെറിയാളൊറങ്ങ്ന്ന്ണ്ട്
മഴ എണ്ടട
ആ ഇവിടെ രാവിലെ നല്ല മഴയുണ്ടായ ഇപ്പ അങ്ങനെ ഇല്ല കൊറച്ച് ഇത് ഒന്ന് ഇത് പ്പ ഇത് മഴ ഇല്ല ഇ അപ്പ ഗ്യാരന്റി ണ്ടായിരുന്നില്ല ഇപ്പം വന്നതേ ഉള്ളൂ കൊറെേ സമയത്തേക്ക് വീ ആ രാവിലെ പോയതാ ഗ്യാരന്റ്
ആ
ആ മരം വീ ആ ആ മരം വീണിട്ടുണ്ടാവോ ഉ ഉം ഹ ആഹ പിന്നെന്താ
കറണ്ട് പോയ ഭയങ്കര ബുദ്ധിമുട്ടാണെ
അതെ അതെ അതെ ഗരണ്ട പോ ഭയങ്കര അലക്കാനൊക്കെ പറയണ്ട് ഗരണ്ടില ആ ഞാൻ മെഷീനിടല മയ ആയതൊണ്ടേ പൊറത്ത് അലക്കാൻ പറ്റുന്നില്ല പിന്നെ ചെറിയ കുഞ്ഞ് കൂടി ഉണ്ടാവുമ്പോ അവൻ സമ്മയ്ക്കൂല അങ്ങനെയക്കെ ആവുമ്പോ പിന്നെ ഞാൻ മിഷനില് ഇടല്
എല്ലാരതും കൂടെ ഒരുമിച്ചടാ
അല്ല അവരവരത് അവരവര് അലക്കിക്കോളും ഒരുമിച്ചിടന്നില്ല ഞാൻ എന്റെയും ഉമ്മാന്റെയും ഞാൻ ഒന്നിച്ചിട്ടോളും
അ
ഉമ്മന്റെ എന്റെ ഹേ ഉപ്പ ഇല്ല ഉപ്പ മരിച്ചിട്ട് രണ്ട് വർഷായി ഏടാ ആഹ പിന്നെ അന്റെ വീട്ടില് എന്റെ ഉമ്മ ഉപ്പ ഞങ്ങ മൂന്ന് മക്കളാണ് ഒര് ആണ് രണ്ട് പെൺമക്കളും മൂത്തത് എട്ടന് രണ്ടാമത്തെ ഞാന് മൂന്നാമത്ത അനിയൻ ആഹ ഉം ഒരു കൊച്ചുകുടുംബത്തിന്
വല്യ ഞാനും അങ്ങനെ തന്നൊയിരുന്നു ഒരു കൊ കൊച്ചു കുടുംബത്തിൽ നിന്ന് വലിയ കുടുംബത്തിലേക്ക് വന്ന്പ്പോൾ കൊച്ച് കുടുംബത്തിലായിട്ടോ വേറെ വേറത്തി
എങ്ങനെ ഒന്നിച്ചിട്ട്
അല്ലല്ലേ അഞ്ച് നാല് മൂന്നാല് നാലര അഞ്ചു വർഷംആവനായി ഓഗസ്റ്റ് സെപ്റ്റംബർ വന്നാല് അഞ്ച് വർഷായി
അതെയാ ആ ആഹ ഒന്നിച്ചിട്ടുണ്ടാവൻ നല്ല രസംണ്ടായി
ആ ഭയങ്കര വിഷമാട്ടാ ഈ ഒന്നിച്ചിണ്ടാവുമ്പോ ഒരു അ നല്ലൊരു അനുഭൂതിയ അത് ആസ്വദിച്ചോ ഒറ്റക്കെ ആവുമ്പോ ഒരു രസണ്ടാവൂല ആ ആദ്യ കൊറച്ചൊക്കെ- സമയ രസം കാണും പിന്നെ പിന്നെ അങ്ങ്ട് ഒരുമിച്ചായ മതി എന്നുള്ളരു ചിന്ത വരും മക്കൾ ഇപ്പളും പറയും തരവാട്ടില് ആ യമതീനൂന്നു തരവാട്ടില് ആയമതീനൂന്ന് അതിന്റെ ചെറുത് ഭയങ്കര അന് ഭയങ്കര ഫീലിങ് ആ കമലടുത്ത് ആയാ വന്നാ മതീന്നു കമല അടുത്തേക്ക് പോയാൽ മതീന്നു എപ്പോഴും മൂത്ത ആളായത കൊണ്ട്
ആ ആ നിങ്ങൾ മൂത്തളാ
ആഹ ആഹ ആഹ ന വേ നീ എന്ത ആളുണ്ട വര
ഏ
ഇനി ആരോട് ചോദിക്കുവാ
ആ മൂന്ന് ആൺ മക്കള ഇവരെ- മൂത്തത് ഏട്ടനും ഏട്ടന്റെ ഭാര്യയും മൂന്നും മക്കളും ഉണ്ട് ഞാനും എന്റെ മക്കളും എന്റെ ഭർത്താവ്- അബുദാബിയില് മൂന്നാമത്ത് അനിയന് അനിയന് ഒരു കുഞ്ഞും-
ഉം എല്ലാരും കല്യാണം കഴിഞ്ഞോ
ആ എല്ലാരും കല്യാണം കഴിഞ്ഞു പിന്നെ രണ്ട് പെൺമക്കളുണ്ട് അവര അവര് കല്യാണം കഴിച്ചുപോയി അതില് മൂത്താൾക്ക് മൂന്ന്- മൂന്ന് മക്കള് രണ്ടാമത്താക്ക് രണ്ട് മക്കൾ
അവിടെക്കെ നിങ്ങളെ വീട്ടിലാണല്ലോ നിക്കല്
അല്ല അല്ല ഞങ്ങളെ വീട്ടിലല്ല ഇവിടെ- അങ്ങനെ പറ്റൂല ആകെ നാണക്കടാ പെണ്ണിന്റെ വീട്ടിൽ നിക്കുന്നത് ഇവിടെ ആകെ നാണക്കേടാ അങ്ങനെ ഒന്നും -
കല്യാണം കഴിച്ചാല് അവര് ഭർത്താവിന്റെ വീടാ ഭർത്താവിന്റെ വീട് സ്വന്തം വീടായിട്ട് കാണാ-
ഇവിടേം അങ്ങനെ തന്നെയാണ്
അതെയാ ആഹ് ഇവിടെ പെണ്ണിന്റെ വീട്ടിലങ്ങനെ ആരും- അത് ഭയങ്കര നാണക്കെടാ ഇവിടത്തേക്കൊക്കെ ആഹ്
എന്നാ വിചാരിച്ച നാടാവൂല്ല
ആഹ്
പിന്നെ അവിടക്ക അങ്ങനെയാണ് ഞാൻ വിചാരിച്ച സ്ഥലം അങ്ങനെയാണ് എന്താച്ചാല് പെണ്ണിന്റെ ഭർത്താക്കന്മാരെ വീട്ടില്- പെണ്ണുങ്ങൾ നിക്കും പെണ്ണുങ്ങള് നിക്കും ഭർത്താക്കന്മാരും
അങ്ങനെയ ആ അത് ഭയങ്കര നാണ- അതൊന്നും പറ്റിയില്ല ഒരൂസം രണ്ട്‌ ദിവസം പിന്നെ നിക്കില്ല ആഹ് നിക്ക അങ്ങന്നെ ആഹ് അത്രന്നെ
രാത്രി പോയി രാവിലെ വര അത്ര തന്നെ എല്ലാം കിട്ട തന്നെ ഇല്ല ഇനിയിപ്പൊ രാത്രിക്ക് എന്താണ്ടാക്കുന്നത്
രാത്രിക്ക് പത്തിരിയും മീൻകറിയും
എന്നെ
ഉം മീനൊക്കെ മുറിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ ഒരാള് പത്തിരി ണ്ടാക്ക ക്കുമ്പം മറ്റയാള് കറിയുണ്ടാക്കും അപ്പൊ പെട്ടെന്നണ്ടാക്കും ആഹ് ആഹ് ആഹ് ഷെയർ ചെയ്യും
ആഹ് മെഷീനിലിടും ഉം ആ അടിച്ച് തൊടുക്കും ഒരാള് അടിക്കും ഒരാള് തൊടക്കും
ഉം ഉം ഷെയർ ചെയ്താ വേം പണി കയ്യല്ലോ ചെറിയ ആളോ
ആഹ്
ചെറയാളോ ചെറയാളെന്തേ?
ആഹ് ചെറിയള് അടിക്കയും തൊടുക്കൊക്കെ ചെയ്യും
ആഹ് ഇന്നാ നടക്കട്ടെ ശരി ന്നാല് അപ്പൊ ബസ് കിട്ടിയ ഞാൻ പറയാ
ആഹ് പറയാ പറയാ ആഹ് പറയാ ശരി ശരി ശരി
ഞാൻ വിളിക്ക എന്ത്‌ ആഹ് ശരിന്നാല്
ശെ